കേക്കാം കേക്കാം കേക്കാം കേക്കാം.
ആ
അവിടുത്തെ ജോലിയെല്ലാം ഒതുങ്ങിയാരുന്നോ?
എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ?
അവിടുത്തെ ജോലിയെല്ലാം ഒതുങ്ങിയാരുന്നൊന്ന്.
ടിരിക്ക്ന്നെ.
ഇന്ന് ക്ലാസിനു പോണ്ടാരുന്നോ?
വീട് ക്ലീനോ?
കേറിയാ മതി, എന്തുവാ പഠിച്ചോണ്ടിരിക്കുന്നെ?
ഞാന് എൻട്രൻസ് കഴിഞ്ഞു ഇനിപ്പോ ഡിഗ്രിയ്ക്കു ജോയിൻ ചെയ്യണം.
ജിയോ ഡിഗ്രിക്കു ജോയിൻ ചെയ്യാന് ആ ആ സമയൊണ്ട്.
ആ
എൻട്രൻസ് എഴുതില്ലിയോ?
എഴുതി കഴിഞ്ഞു. ഞാൻ ജെ ഈ യാ എഴുതിയെ മെഡിസിന്റെ അല്ല.
മെഡിസിന്റെ അല്ല.
അല്ല അല്ല
ആ ഹാ
പിന്നെ
അനിയത് അനിയത്തിക്ക് പത്താം ക്ലാസ്സിലെ പഠിക്കാൻ പാടൊക്കെ ഒണ്ടോ? സബ്ജറ്റ്കളൊക്കെ
അനിയത്തി ഞാൻ പറഞ്ഞില്ലെ ട്യൂഷൻ പോന്ന അ പോന്ന സലം അവള് അവടെ ചേച്ചി നല്ല നല്ല കുത്ത് കിട്ടും അത് കൊണ്ട് പെട്ടെന്ന് പഠിച്ചോളും, പഠിക്കാനുള്ള കഴിവുണ്ട് നന്നായിട്ട്.
പഠി
നന്നായിട്ട് ബുദ്ധിമുട്ട് ഇണ്ട് ആ സിലബസ് മാറിയതു കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്ണ്ട് ഇപ്പം പ്രീവിയസർ ക്വസ്റ്റിയൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ആ അതൊക്കത്തില്ല അതൊക്കത്തില്ല. മറ്റേതാകുമ്പോ നേരത്തെ ഒള്ള ക്വസ്റ്റിയൻസ് ഇട്ട് നമ്മക്ക് അത് തന്നെ പ്രിപ്പേയർ ചെയ്ത് നല്ലോണിക്ക് നോക്കായിരുന്നു, ഞാനും അങ്ങനെ മോനെ കൂടുതലും പഠിപ്പിക്കുന്നത്. പാറ്റേൺ മനസ്സിലാകും. മോനെ പഠിപ്പിച്ചു നാലാം ക്ലാസ് വരെ അങ്ങനെയായിരുന്നു അഞ്ചാം ക്ലാസിൽ വന്നപ്പഴ പ്രശ്നം വന്നത്, കാരണം സിലബസ് മാറിയപ്പം പഴയ ക്വസ്റ്റിയന് ഒരു വട്ടത്തെ ക്വസ്റ്റിയൻ മാത്ര നമുക്ക് കിട്ടത്തൊള്ളൂ റിവിഷൻ എടുക്കാന്. ഹലോ
ആയി ഇത് പക്ഷേ അങ്ങനെ ലല്ലല്ലോ പാറ്റേൺ മാറ്റി ടാസ്
സൗണ്ട് എടയ്ക്ക് കട്ടായി പോന്നടാ. ഹലോ ഹലോ സൗണ്ട് ഇഎയ്ക്ക് മിസ്സായി പോന്നു. ഹലോ അപ്പം പന്ത്രണ്ട് മണിയാവുന്നില്ലയോ. ഹലോ ഇയാടെ സൗണ്ട് കേക്കുന്നില്ലല്ലോ ഹലോ ഹലോ പറയന്ന കേക്കാമോ